ക്കോ
ആഹ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ
വിശേഷംന്നല്ല
ഫുഡൊക്കെ റെഡി ആയോ
പത്തന അടച്ച്ച്ചിട്ടുണ്ടണ്ട്
ആഹ
കടല കറവാ
ആഹ അവിടെ കാലാവസ്ഥ എങ്ങനെയാ
ആ ഇവിടെ നല്ല കാലാവസ്ഥ കുറച് ദിവസായി
ഓ അല്ലങ്ക ആഹ ഇപ്പൊ ഇന്നലെ മിനിയാണൊന്ന് ഇവിടെ മഴയില്ല പക്ഷെ ഇന്നിപ്പോ ഇന്നേരം ഒരു അഞ്ചുമണി ആയപ്പോ തൊടങ്ങിയിട്ടുണ്ട് നല്ല രീതിൽ മഴയാണ് അതെ അതെ ആ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് രണ്ട് ര നല്ല വെയിലായിരുന്നു
ആ ഇവിടെയും രണ്ട മൂന്ന് ദിവസായിട്ട് വെയില ഇന്നും നല്ല വെയില
ഓ ഇന്ന്പ്പാ നല്ല മയ പെയ്യുന്നുണ്ട് ഇും നിന്നിട്ട് അതെ അതെ അഞ്ച് അഞ്ച് മണി ആയിട്ടുണ്ട് അപ്പോയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയ നിന്നിട്ടില്ല അല്ല മഴ കുറവ്ണെന്നില്ലേ കാര്യങ്ങളും കേട്ടിരുന്നു ഇപ്പ എന്നിപ്പ എന്താ ഫുഡൊക്കെ റെഡി ആക്കൊണ്ടിരിക്ക എങ്ങനെ
പിള്ളേർക്ക് രാവിലെ സ്കൂളിൽ പോക്കെ മഴയാമൻ പാടും
ആഹ അതാണ് ശതിയ മഴയാകുമ്പോ ആ ഒരു ബുദ്ധിമുട്ടാണ് ഇളി പോക്കും കാര്യങ്ങളും അതുപോലെ മദ്രസയിലാണെങ്കില് അങ്ങനെയും അതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണോ
ആ മദ്രസ രാവിലെയാണോ
അതെ അതെ മദ്രാസ് രാവിലെയാണ് ഇപ്പോൊ എന്റെ മോന ഇപ്പോ ഒരാള് പോയിട്ടുണ്ട് രണ്ടു പേരാണ് ഒരാൾ പോയിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിലാണ് പിന്നെ മഴയത്തെണീക്കാനേ ബുദ്ധിമുട്ടാണ്
ആ നമ്മക്കിവിടെ മദ്രസ വൈകുന്നേരവാ
ഓവേ അഞ്ച മണിക്കായിരിക്കുംല്ലേ ഉ ഇ രാവിലെ ആറ മണിക്കാണ് ആ് അങ്ങനെ ആമ്പോ പ്രശ്ന രാവിലെ എണീയിച്ചു കിട്ടാനാ
ആ എണീച്ച് വരാനാണ് ഇവിടെയൊക്കെ എഴുന്നേക്കുന്നത് എട്ട് മണിയാകുമ്പോഴാണ്വടെരെ എഴുന്നേക്കുന്നത്
ആ ആഹ് സ്കൂളി സ്കൂള് ഇണ്ടാവൂല്ലോല്ലെ
ആ സ്കൂളുണ്ട്
ചായ്
ചായക്ക് ഇന്ന് അപ്പം ചുടാ
ആ ആ ആ ആ ദോശ സ്കൂളിൽ ചോറാണോ കൊടത്ത് വിടുന്ന്
ഇല്ല അവന് ഇപ്പൊ ഒന്നിലാണ് ഇപ്പ സ്കൂളില് ചോറണ്ട് ഗവൺമെന്റ് ഹൗ എ് സ്കൂളാണ് അതോണ്ട് അവിടെ ഭക്ഷണം അവിടെ ഉണ്ടാവും പിന്നെ ഫുഡിന്റെ കാര്യം നോക്കണ്ട അതവിടെ ഉണ്ടാവും ആ പാത്രം മതി പ്ലേറ്റും കൊടുത്ത് പിന്നെ വെള്ളം കൊടുത്ത് വിടണം പിന്നെ എന്തെങ്കിലും അവർക്കെന്തെങ്കിലും ഉപ്പേരി ആയിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കില് സ്കൂളിൽ തന്നെ ഇണ്ടാവും പക്ഷെ എന്നാലും എന്നാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊടു ത്ത് വിടാഞ്ഞൊരു ഇതില്ല അപ്പൊ പിന്നെ എന്തെങ്കിലും കൊടുത്തു വിടും
സ്കൂൾ ബസ്സിനാണോ പോവുന്നേ
അതെ അതെ സ്കൂൾ ബസ് ഇണ്ട് ഇവിടുന്ന് സ്കൂൾ ബസ് ഇണ്ട് സ്കൂളിലോട്ടും ഇണ്ട് മദ്രസ് ലോട്ടും സ്കൂൾ ബസ്സുണ്ട് അതെ അതെ ആ മദ്രസേ കൊറച്ചു ദൂരാണ് ഇവ് ട്ന്ന് അതുകൊണ്ട് പിന്നെ ഞമ്മള് എന്താ അവരെ സ്കൂൾ ബസിലും കാര്യങ്ങളിലും ആക്കിയ പിന്നെ ഞമ്മ ക്ക് പേടിക്കണ്ട മറ്റത് നമ്മളിപ്പോ എ ടൈം ഒന്ന് വൈകിയാ തന്നെ എന്താ വരാത്തെ എന്നുള്ള രീതിയില് ആലോയ്ച്ച് ഇരിക്കണ്ടി വരും അതാവുമ്പോ അവരണ്ട് കയറ്റി വിട്ടാല് നേരെ വീടിന്റെ മുന്നില് വന്നണ്ട് എറങ്ങിക്കോളും
ആഹഅതുകൊണ്ട് എളുപ്പവായി
അതെ അതെ എളുപ്പാണ് ബസ്സില്ലോണ്ട് അവിടെ എന്താ സ് അടുത്ത്ന്നാണോ സ്കൂളൊക്കെ
ആഹ് ഇവിടെ അടുത്ത മ്മുക്ക് നടത്തം നടന്ന് പോവാള്ള ദൂരള്ളൂ
ഓ അല്ല അങ്ങനെ ആവുമ്പോ ഒരു കണക്കിന് നല്ലതാണ്
അതെ നാല് വർഷം അവനി ഇപ്പം നാലിലാണ് മുമു ഇപ്പം കഴിഞ്ഞ വർഷം വരെ ബസിന് പോയി ഇപ്രാ വശ്യം പിന്നെ നടക്കാള്ള ദൂര ള്ളൂ ന് അവൊണ്ട്
ആഹ് അല്ല പിന്നെ ഒന്ന് വല്ല്യ കു മക്കളായാ പിന്നെ പ്രശനോല്ല നമ്മുക്കൊന്ന് നടത്തി പോ പോണേനും
ആ ഇതിപ്പോ മൂത്തവനാണണം ബൈ ക്കേ കൊണ്ടേ വിട്ടു അവൻ പത്താം ക്ലാസ് കഴിഞ്ഞ് അവൻ ബൈക്കില് കൊണ്ടേ വിടും ലവനെയ നിക്ക്ന്ന് മിസ്സായ
അതെ അതെ
അവോണ്ട് അങ്ങനെ വിളിക്കാനും കൊണ്ടവാനൊക്കെ ഉണ്ട് ആള് പിന്നെ ബസ് കൂലി നമ്മുക്ക് ഇവിടെ നട താണെലും എണ്ണൂറ് രുപ ബസ് ഫീസ് ആരെലും കൊണ്ടു വിടാനാണെങ്കിൽ ആ അതെ അതെ അതെ സ്കൂൾ ഫീസും അതെ എഴുന്നൂറ് ആയിരത്തഅഞ്ഞൂറ് രൂപച്ച് വേണം ഡെയിലി.
മാസം വേണ്ടി വരും ഉം അതന്നെ ഒരു ചെലവാണല്ലോ
ഉം അതെ അതെ അതെ രണ്ട് പേര് മൂത്താള് പത്താം ക്ലാസ് കഴിഞ്ഞു ഞി പ്ലസ് വണിന് ചേർന്നു ഇന്നലെ പോയി ഉം ഉം
ഉം ലാ പിന്നെന്തൊക്കെയാ എണീറ്റോ അന്നിട്ട് എണീറ്റിട്ടണ്ടാവൂല മക്കളൊന്നും എണീറ്റുണ്ടാവില്ല ഓ വീട്ടില് സ്വന്താണോ വീട് ഇല്ല അവിടെ ആഹ് ഇവിടെ ഇപ്പോ ഒരാള് എനിക്ക് ഏഴ് മാസം ആയിട്ടുള്ളു മോൾക്ക് അവള് എണീറ്റിട്ടില്ല എണീറ്റാ പിന്നെ ഒന്നിനും അയക്കൂല അപ്പിന്നെ അതിന് മുന്നെ തന്നെ കാര്യങ്ങളൊക്കെ നോക്കാ
പാടാല്ലേ നേരത്തെ എണീക്കോ കൊച്ച് ആ ആഹ് ആ
ഉം
പിന്നെ വേറെന്നാ തന്നെയാണോ ആ കുടുംബത്ത മറ്റ സ്വന്തമായിട്ടാണ വീടതോ
അല്ല സ്വന്തമായിട്ട് ഉമ്മയും ഉപ്പയുണ്ട് ഇവിടെ ചെറിയ മോനാണ് അതോണ്ട് ഉമ്മയു ഉപ്പ യുണ്ട് വീട്ടിൽത്തന്നെ
ഉല്ല
വാ
ചോറും കറിയൊക്കെ പതിയെ വെക്കൊള്ളായിരിക്കും അല്ലേ
ആ അതൊക്കെ പതിയ തന്നെ ടൈം ആകുന്നല്ലേ ഉള്ളു ഒരുമിച്ചണ്ട് വെക്കലാണ് വൈകുന്നേരം രീതിൽ അങ്ങനാണ്ട് വെ ലാണ് രണ്ട് നേരത്തിനാക്കിട്ട് വെക്കലാണ് ആ ച് ആ ഇവിടെ ചോറന്നാണ് ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ട ന്നുല്ല ചില ദിവസങ്ങളിൽ ചപ്പാത്തിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ ആ ഒരു പ്രശ്നൊന്നില്ല പിന്നെ വെകുന്നേരം പർന രാത്രിയർണ വല്യ രീതിയിൽ ഭക്ഷണം കഴിക്കുല ഉച്ചക്ക് കഴിക്കുന്ന രീതിയില് നൈറ്റ് കഴിക്കൂലല്ലോ
അ അ ആ അതെ അതെ അതെ എന്തെങ്കിലും മതിയല്ലോ
അതെ അതെ
ഉം പിന്നെ മീനൊക്കെ വരവുണ്ടോ അവിടെ
എങ്ങനെ
മീന് മീൻ മീന്
ആ മീന് വരാറുണ്ട് പക്ഷെ മീനൊന്നും വാങ്ങൂല നല്ല റേറ്റ് ആണ് ഇപ്പൊക്കെട്രോളിങ്ങിന്റെ കാര്യം ആയതോണ്ട് അതെതെ നല്ല രീതില് റേറ്റാണ് പക്ഷെ നമുക്ക് മീനില്ലാതെ ഒന്നും ഉപ്പേരി ആയിട്ട് ഒന്നും കഴിക്കാനും കഴിയൂല മീന് വേണാണും നാലും വാങ്ങാറുണ്ട് ഇവടെ ഇതില പോകുമ്പോ വാങ്ങാറുണ്ട് പക്ഷെ ഇപ്പോ ഒന്ന് വാങ്ങാനും നമുക്ക് വിശ്വസിച്ച് വാങ്ങാനും പറ്റൂല
അല്ലല്ല
ആ എല്ലാം വെലേണെയ് ഇപ്പൊ എന്താ ഒരു സാധനം നമ്മുക്ക് പൊറ്ത്ത്ന്ന് ഇപ്പോ വാങ്ങാൻ വയ്യാ ആ ഒരു അവസ്ഥയാണ് ഉം പിന്നെ മക്കളൊക്കെ ഉണ്ടാകുമ്പോ എന്തായാലും മീനോ ഇറച്ചിയോ എന്തെങ്കിലുഒക്കെ വേണം അവർക്ക് ഞമ്മളെ പോലെ